കേക്കാമോ സുഖണോ
സുഖാണ്
മഴയുണ്ടായിരുന്നോ
ആ ഇന്ന് മുട്ടം മഴ പെയ്തു വലിയ മഴയായിരുന്നു ഒരു മണിക്കൂർ ആ ഒരു മണിക്കൂറൽന്നാല ഒരു മുക്കാ മണിക്കൂറോളം മഴയുണ്ടായിരുന്നു
എന്നിട്ട് കറണ്ടൊക്കെ ഉണ്ടായിരുന്നോ
കറണ്ട് ഇടക്കി വെച്ച് പോയി പിന്നെ വന്ന് ഒരു മുരിങ്ങ ഒടിഞ്ഞിവീണു അങ്ങനെ മുരിങ്ങിക്ക എല്ലാം പോയി അതെല്ലാം നുള്ളി പറക്കി വിറ്റ് അങ്ങനെയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായി
മുരിങ്ങിക്ക ഇനി എന്തെയും
മുരിങ്ങക്ക നാളെ ചന്തേകൊണ്ടോവും
അവടെ കൊണ്ട് വിക്കൊ
ഉം അവിടെ കൊണ്ട് വിക്കും കുറച്ചൊക്കെ വേസ്റ്റയി പോയിട്ടുണ്ട് കൊറച്ചൊക്കെ കിട്ടും അതൊക്കെ പിന്നെ കുറച്ച് വേസ്റ്റ് ആയതൊക്കെ കുറച്ച്പ്പോറത്ത്പ്പുറത്ത് ആൾക്കാർക്കെക്കേ കൊടുക്കാ അങ്ങനെ വിചാരിച്ചിരിക്കുന്നു ഭയങ്കര കാറ്റായിരുന്നു വാഴയൊക്കെ എപ്പോഴുവേണോന്നും അറിഞ്ഞില്ല പോയി നോക്കണോനി പിന്ന ഒരാ സന്ധ്യയായി പോയത് കൊണ്ട് പിന്നെ വ വയലിലോട്ടൊന്നും പോയില്ല നോക്കാന്
മ്മ്
വിധിക്കും
ഇന്നത്തെ ക്യാരറ്റ് അലുവ നല്ലയിരുന്നു
ഉം ഉം
അൽ അമൃതക്കും കൊ ർകൊ കൊടുത്ത്
ആ എല്ലാരും നല്ല അഭിപ്രായം പറഞ്ഞോ
ആ നല്ലയാന്ന് പറഞ് റെസിപ്പിയൊക്കാ ചോയിച്ചു
ആണോ
ആ എ ങ്ങനെ ഉണ്ടാക്ക നെ
അത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെക്കണം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു കിലോ ക്യാരറ്റ്ണെങ്കിൽ അര ഒരു കിലോ ഒരു ഒരു കിലോ ക്യാരറ്റ് ആണ അര ലിറ്റർ മുക്കാൽ ലിറ്റർ പാല് വേണം കുറച്ച് നെയ്യ് വേണം പിന്നെ ക്യാരറ്റ് ഗ്രേറ്റിയെത്തിട്ട് ചെയ്തിട്ട് പിന്നെ നല്ലൊരു പത്രത്തിനകത്തിട്ട് വേതിക്കണം അതിനകത്ത് ഏർ അത് പാല് പറ്റി വരുമ്പോഴത്തേക്കന് നെയ്യ് ഒഴിക്കണം നെയ്യല്ല ആദ്യം പഞ്ചസാര ഇടണം പഞ്ചസാര ഇട്ടതും പറ്റി പഞ്ചസാര അ പിടിക്കണം പിടിച്ച് വരുമ്പോഴത്തേക്കും നെയ്യ് ഒക്കെ ഒഴിച്ച് നല്ലോട്ട് ഇളക്കി ഇളക്കി ഇളക്കി അതിന്റെ ആ വെള്ളാംശം മൊത്തം പറ്റണം
ഈ ക്യാരറ്റ് നത്തെ പാല് എപ്പഴ ഒഴിക്കേണ്ടെ
പാല് ആദ്യമേ ഒഴിക്കണം പലിനാത്താ ഇത് ഇരിക്കണ്ടത്
പാലും ക്യാരറ്റും കൂടെ ഒരുമിച്ചിട്ട് വേവിക്കും
മ
വെള്ളഒന്നും ഒഴിക്കത്തില്ല
വെള്ളന് ഒഴിക്കത്തില്ല ഞാൻ ഇച്ചിരി വെള്ളമൊക്കെ അര ക്ലാസ് വെള്ളമൊക്കെ വേണേ ഒഴിക്കാ പാലിന്റെ കൂടെ.
ക്യാരറ്റ് അരക്ക വല്ല വേണോ?
അരക്കണ്ട അല്ലാതെ ഗ്രേറ്റ് ചെയ്ത് കുറച്ചതങ്ങിട്ടാൽ മതി.
ഈ ക്യാരറ്റ് അല്ലാതെ അരച്ചിട്ട് എന്റെ നീര് മാത്രം ഒഴിച്ചാ ഉണ്ടാക്കാൻ പ
ഓ അത് ശരിയാകത്തില്ല. ഇങ്ങനെ തന്നെ എടുക്കണം
എന്നിട്ട്
എന്നിട്ട് അത് പാല് ഇതിനകത്തിട്ട് അത് വെന്ത് വരുമ്പം പഞ്ചസാര ഇടണം പഞ്ചസാര ഇട്ട് പഞ്ചസാര അതിനകത്ത് പിടിച്ച് ആ വെള്ളം കുറച്ച് അതായത് അതിന്റെ പാല് കുറച്ച് പറ്റി വരുമ്പോത്തേക്കനെ നെയ് ഒഴിക്കണം.
ആ
ഇലക്കി ഇലക്കി ഇലക്കി ഇളക്കി ഇലക്കി ലാസ് എത്ത പത്തേക്കന പങ്ങി ഇലക്കിയ പൊടി വിട്ടട്ട്
ഇത് പറ്റുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണോ?
പിന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം തുടക്കം തൊട്ടവസാനം വരെ ഇളക്ക് വിടാൻ പറ്റില്ല ഇളക്ക് വിട്ട് കഴിഞ്ഞാല് അവിടെയതിന്റെ പാത്രത്തി പിടിക്കും.
ആ ഏത് പാത്രത്തി വേണേലും ഉണ്ടാക്കാവോ?
അല്ല കട്ടിയുള്ള പാത്രത്തി കട്ടിയുള്ള പാത്രത്തിലുണ്ടാക്കാൻ ടട്ട് അവസാനം ഇച്ചിരി അണ്ടിപരിപ്പും പിസ്താ ഓക്കെ ഇടണം, ബെദാമൊക്കെ ഇട്ട്
ഇത് ഇത് എത്ര ദിവസം പുറത്ത വെ ക്കാൻ പറ്റും
രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസൊക്കെയിരിക്കും.
അല്ലെങ്കി ഫ്രിഡ്ജി വെക്കണോ?
ആഹ് അതിപ്പോ നമ്മള് നനഞ്ഞ സ്പൂണോ കൈ കൊണ്ടൊക്കെ തൊടിയട ചെയ്താ പെട്ടെന്നങ്ങ് ചീത്തയാകും അല്ലെങ്കി അവിടെ ഇരുന്നോളും.
ഉം മധുരം ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റുവോ?
മധുര ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റത്തില്ല.
ഉം
മധുരം വേണം.
ഇപ്പൊ ക്യാരറ്റിനൊക്കെ പയങ്കര വെലയല്ലിയോ?
ക്യാരറ്റിന് എഴുപത് രൂപ പറയുന്നുണ്ട് അപ്പു അല്ലിയോ മേടിച്ചോണ്ട് വന്നേ അപ്പു മേടിച്ചോണ്ട് വന്ന് പറഞ്ഞ് പറഞ്ഞ് എഴുപത് രൂവാന്ന്.
ആഹ് ബാക്കി ക്യാരറ്റലുവേക്കെ തീർന്നോ?
ക്യാരറ്റലുവ തീർന്നു കുറച്ച് ക്യാരറ്റ് ഇനി ഫ്രിഡ്ജി ഇരിപ്പു
ബീറ്റ്റൂട്ട് അലിവ ഇങ്ങനെന്നാന്നോ ഉണ്ടാക്കുന്നേ?
ഉം ബീറ്റ്റൂട്ട് അലുവ ഇതുപോലെ തന്നെ ഉണ്ടാകുന്ന പക്ഷെ ക്യാരറ്റിന്റെ അത്ര ടേസ്റ്റ് കിട്ടത്തില്ല അയിന് ബീറ്റ്രൂട്ടിന്റെ ഒരു ക്രാണമുണ്ട് അതുകൊണ്ട് ആ ഒരു ക്രാണം മുന്നോട്ട് വരും.
ബീട്ട്റൂട്ട് അല്ലാതെ ജ്യൂസും കളഞ്ഞി ട്ടെടുത്താലോ
ആഹ് ജ്യൂസൊക്കെ കളഞ്ഞിട്ട് എടുത്താ ചിലപ്പോ നല്ലേ ആയിരിക്കാം ജ്യൂസ്‌ കളഞ്ഞു കഴിഞ്ഞാ അതിന്റെ ഗുണം അങ്ങ് പോകുവല്ലേ പിന്നെ അതിന്റെ ചവറ് മാത്രല്ലേ ഉള്ളു. ന്തായലും നല്ലത് തന്നെ. ഞാൻ പിന്നിന്ന് വേറൊരു സാധനം ഉണ്ടാക്കിയാരുന്നു. മാങ്ങാ മാങ്ങാ. സുധീഷിനൊക്കെ കൊടുക്കാന്നും വിചാരിചാണ്. മാങ്ങ തിരയല്ല മാങ്ങാത്തര ഞാൻ ഇന്നാള് ഉണ്ടാക്കിയായിരുന്നു. ഉം മാ ങ്ങാ ആം വടക്കേലെ അ അശ്വതി കൊറച്ച് മാങ്ങ തന്നു.
എന്തോ മാങ്ങയാ?
നാട്ടു മാങ്ങാ ആഹ് മാങ്ങാ വെച്ച് ഞാൻ ആഹ് മ് പിന്നെ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നേതു എത്ര ദിവസം വീട്ടിരിക്കുന്നു പിന്നെ ഞാൻ നോക്കിയപ്പോ ആഹ് ചോറൊക്കെ ഊറ്റി കഴിഞ്ഞപ്പോ നല്ല തീ കിടപ്പുണ്ടാരുന്നു അകത്
ആഹ്
ഞാൻ വിയാരിച്ചു. ത് അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് ശർക്കര ഉരുക്കി ഒഴിച്ച് അത് നല്ലവണ്ണം തിളപ്പച്ച് വറ്റിച്ച് കുറുക്കിയെടുത്ത്.
അതിന്റെ പേരെന്തുവാ?
മാ ങ്ങാ വരട്ടിയതെങ്ങന്നാ അതിന്റെ വേര്
യൂട്യൂബിലുള്ളതാരുന്നോ?
ആഹ് ഇന്നാളി ഞാൻ യൂട്യൂബിൽ കണ്ടതാ ഒരു വല്യമ്മ ഉണ്ടാക്കുന്ന അവരുടെ ചെന്നൈയിലുള്ള കൊച്ചുമക്കകൊക്കെ കൊടുക്കാനായിട്ട് അവരുണ്ടാക്കി വെച്ചതാ
മാങ്ങായും ശർക്കരെ മാത്രോ?
അനാതൊന്നും ചേർക്കത്തില്ല വേറെ
ശർക്കര പാനിയാക്കുവോ?
അപ്പ തർക്ക് ശർക്കരയൊന്നും തെളപ്പിക്കും എന്നിട്ട് അരിച്ചു ഒഴികണം കാരണം പിന്നെ മണ്ണോ തരിയോ വല്ലോം ഉണ്ടെങ്കി അറിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട്
ഈ ആദ്യം മാങ്ങ വേവിക്കുവോ?
മാങ്ങാ വേവിക്കാനോക്കി അതിനാത്ത് കൊറച്ച് നീരൊക്കെ ഉണ്ടെങ്കിലേ പറ്റു പ്പേ ഞാൻ നോക്കിപ്പോയ അയ്‌നാത് നീരൊന്നൂല്ലാ ഞാൻ പിന്നെ ഞാൻ ഇത്തിരി ശർക്കര തിളപ്പിച്ച് അതിനാതൊട്ടങ്ങ് ഒഴിച്ചു പിന്നെതവിടെ കിടന്ന് തെളച്ചു വെന്തു വെന്തത് ശർക്കര പറ്റി പറ്റി വന്ന അപ്പൊ ഞാനത് എടുത്ത് ഫാനിൻ്റെ കീഴിവച്ച് തണുപ്പിച്ചട്ട് പിന്നെ അതൊരു കുപ്പികത്തക്കിവേച്ചു എല്ലാർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല അത് ആഹ് വല്യ ഇന്ന് പറഞ്ഞത് രണ്ടുമൂന്ന് മാസം ഇരിക്കുന്ന്
ഇങ്ങനെ വെളിയില്
ഉം
തുണി വെച്ച് കെട്ടി വെക്കെണ്ടേ
ആഹ് എന്തെങ്കിലും വെച്ച് തുണി എന്തേലും വെച്ചുകെട്ടണം ചെലപ്പോ കാറ്റ് കേറാത്ത തിനാത്തെ
അത് കുപ്പി കുപ്പി പാത്രത്തിലാണോ ഇട്ടു ട്ടേക്കുന്നെ
കുപ്പിപ്പാത്രത്തിലല്ല പ്ലാസ്റ്റിക് പാത്രത്തിലാ ഇട്ടേക്കുന്നെ.
കുപ്പി പാത്രത്തിലല്ലേ ഇടെണ്ടെന്നേ
കുപ്പി പാത്രം ഇല്ലായിര്ന്നു പ്ലാസ്റ്റിക്കിന്റെ പാത്രേ കിട്ടിയൊള്ളൂ അതുകൊണ്ടു പിന്നെ അയ്നത്ത് അങ്ങട്ട്
പ്ലാസ്റ്റിക് പാത്രം മാറ്റണം കുപ്പിപ്പാത്രത്തിലാ ഇടേണ്ടുന്നെ
കുപ്പിപ്പാത്രം ഇപ്പൊ കിട്ടാൻ ഇല്ലല്ലോന്ന് നോക്കണം ഇല്ലല് കടയിലേങ്ങാണും പോയി ചോദിക്കണം ഉണ്ടോന്ന് ഉണ്ടെങ്കി മേടിക്കാം
ആ ഒരുപാടുണ്ടാക്കിയോ
ഒരുപാടൊന്നുല്ല അവസാനം പിന്നെ ഇങ്ങനെ തോന്നിയത് അതുകൊണ്ടൊരു പത്തുമാങ്ങയോളം ഉണ്ടായിര്ന്നു അത്രേ ഉള്ളായിര്ന്നു
എല്ലാ മാങ്ങ വെച്ച് ഉണ്ടാക്കോ അതോ നാട്ട് മാങ്ങ മാത്രം ആന്നോ
ച്ചാ വല്യമ്മ ഉണ്ടാക്കിയത്
തൊലിയൊക്കെ കളഞ്ഞിട്ടല്ലയോ എടുക്കുന്നേ
തൊലിയൊക്കെ കളഞ്ഞിട്ടാ എടുക്കുന്നേ വല്യമ്മണെങ്കി അറുപത്തെട്ട് മാങ്ങായ എട്ത്തത്
ഓ അത്രയും അപ്പൊ ഭരണിക്കാത്തിട്ട് വക്കുവായിരിക്കും
അവര് വല്യരു ചില്ലുക്കുപ്പിലാ ഇട്ടുവച്ചെന്ന് തോന്നുന്നു ചില്ലുക്കുപ്പിലാന്നോ ഭരണീലാന്നോ ഞാൻ കണ്ടില്ല അതങ്ങനെ അത്ര ലാസ്റ്റ് വരെയും കണ്ടില്ല സംഗതി മനസ്സിലാകാതെ പിന്നെ ഞാനങ്ങ് വേറെ മാറ്റി
ഉം ട്ടീൻ നാട്ടു മാങ്ങ വച്ച് തന്നെലേ പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുന്നേ ഇപ്പൊ
ആ പുളിശ്ശേരി ഇതുവെച്ചന്ന ഉണ്ടാക്കുന്നേ
മാങ്ങാ
ഉം മാങ്ങ പുളിശ്ശേരി നല്ലതാ അത് ഇല്ലാതവർക്കും ഇത് കഴിക്കാത്തവർക്കൊക്കെ ഇതു ചിലപ്പോ കിട്ടുമ്പോ അവർക്ക് ഇഷ്ടപ്പെടും
ഈ മാങ്ങ യൂസ് ചെയ്തോണ്ട് പിന്നെ മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റുവോ
ആ പറ്റുവായിരിക്കും മാങ്ങാപ്പുളിശ്ശേരി ഉണ്ടാക്കാൻ
ഈ നമ്മള് ശർക്കരക്കകത്ത്
ആ തൈര് ആ തൈര് ഒഴിച്ചിട്ടും ഉണ്ടാക്കും മാങ്ങാ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോ രണ്ടുമാങ്ങാ എടുത്തട്ട്
ഈ നമ്മുടെ യഥാർഥ മാങ്ങാ പുളിശേരിയകത്ത് മാങ്ങാ ശർക്കരയാന്നോ ഇടുന്നെ
ഇല്ല ഇല്ല ശർക്കര ഇടത്തില്ല പിന്നെ എല്ലാ നാട്ടുകാരും പല പലരും പല രീതിയിലല്ലയോ നാട്ടിലൊക്കെ വേറെ രീതിയിലാ ഉണ്ടാക്കുന്നേ അതിനകത്ത് അവര് ശർക്കരയൊക്കെയിട്ട് ഉണ്ടാക്കുന്നുണ്ട് നമ്മളുപിന്നെ ഇടുന്നിലെന്നേ ഉള്ളു എല്ലാർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല
ആ മധുരം ഇഷ്ടപ്പെടാത്തവർക്ക്-
ബുദ്ധിമുട്ടാ ആ അവരെ ഇഷ്ടപ്പെ- പറ്റത്തില്ല പുളി മാത്രം കഴിക്കുന്ന ആളുകൾക്ക് ആവുമ്പോ ഇത് പറ്റത്തില്ല അല്ലാതെ ശർക്കരല്ല ഇടാതെ വേണമെങ്കിൽ അതുപോലെ എടുത്തിട്ട് കടവറുത്തൊക്കെ അത്തച്ച തൈര് മുളക് ഒഴിച്ച് കഴിഞ്ഞഞ് കറക്റ്റ് ആയിട്ട് കിട്ടും ഇതിപ്പോ ക- ഇപ്പം നാട്ടില ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാനല്ലയോ- ഏകാ ൽ തിനോടൊരു ആഗ്രഹള്ളോർക്കൊരു നൊഷ്ട്ടാൾ ജിയാ പഴയ കാര്യങ്ങളൊക്കെ ആഗ്രഹ ഉള്ളോൽക്ക് അള ഉപയോഗിക്കാം അങ്ങനെയുണ്ട് അവര് ഓരോ തര ഇപ്പൊ ലീവിന് വരുമ്പഴത്തേനെ ജൂലൈ ആഗസ്റ്റ് ഒക്കെ വരുമ്പഴത്തേക്ക് ന്നും മാങ്ങയില്ലേ അന്നേരം അങ്ങനെയുള്ളവർ ഇഷ്ടം മാങ്ങ കിട്ടിയിരുന്നെങ്കി കഴിക്കാൻ പറ്റിയിര്ന്നോള്ളവർക്ക് ഇത് ഒരെണ്ണം എടുത്ത് തിന്ന അതിനെ പറ്റി നല്ലതാ
ഓക്കെ എന്നാ ശരിയമ്മ വിക്കവാ
ഉം ശരിയെന്നാ